ഹലോ
ഹലോ. ആ. എന്തോണ്ട്.
ആഹ്. എന്ത്. ഇങ്ങനെ ഇരിക്ക്ന്ന്.
ഉം ഞാന്വ്ടെ ജോലിയിലാണ്. ചക്ക വറക്കുവാ. ചക്ക വറക്കുവാ. മക്കൾക്ക് കൊണ്ടുവാനേ ചക്ക വറക്കുവാ.
അതെലെ. ചക്ക്യക്കെ ഉണ്ടോ? പ്ലാവൊക്കെ ഉണ്ടോ?
ഒക്കെ തീർന്നൊ. ഉണ്ടായിര്ന്നു. ചക്കൊക്കെ തീർന്ന്. ഇഞ് മക്കള് നാളെ ഗൾഫിന് പോവുന്നേ.
ഉം. ഉം. ഉം.
അപ്പ ഇച്ചിരി വർത്ത്‌ കൊടുത്ത്‌ വിടാന. അടിക്കവാ
അതെ. ആ ആ. എങ്ങനെ ഒരുപാട് പ്ലാവൊക്കെയുണ്ടോ.
ആഹ്.
ഓഹ്. ഓഹ് ഞാനിവിടെ ഓ ഞാനിവിടെ ഒരു കഥ എഴുതുന്നു. അല്ല കഥ എഴുതിക്കൊണ്ടിരിക്കേനു ഇവിടെ ഉം. ഉം. ഉം
ആഹ്
ഓ നമ്മളിങ്ങനെ എടയ്ക്കെടക്ക് ഈ ഓരോന്നിലൊക്കെ കഥ എഴുതി അയക്കും. അപ്പൊ അങ്ങനെ എഴുതി. കോണ്ടിരിക്കുന്നു.
അയ്ശെരി എല്ലാം കിട്ട്ന്നൊണ്ടോ കഥയൊക്കെ എഴ്തുമ്പം. വെല്ലോക്ക പ്രൈസ്വെല്ലാം കിട്ടോ.
ആഹ് എടക്ക് കിട്ടും. ആഹ് എടക്ക് കിട്ടാറൊണ്ട്. ഉം. ഉം. ഉം
ങേ എന്തോത്തില കഥ എഴുതി അയക്കുന്നെ. ഏഹ്. ഓഹ്
അല്ല ഒത്തിരി പ്ലാവൊക്കെ ഉണ്ടൂന്ന്.
ആഹ് പ്ലാവൊക്കെ ഒരുപാടൊണ്ട്. ഇഷ്ടം പോലെ ചക്കയുണ്ട്. എല്ലാം പഴുത്തടർന്ന് വീണ് തീർന്നു. കൊറച്ചും കൂടെ രണ്ടൂന്നെണ്ണേ ഉള്ളാര്ന്ന്. അപ്പ രണ്ടെണ്ണം അടത്തി വീ നുള്ളി പറക്കി വ റക്കാവ്. മക്കക്ക് കൊട്ത്ത് വിടാം വറക്കുവ. ആഹ് ഉണ്ട് പാകം തോട്ടൊ ഒണ്ട്. റബ്ബറും തോട്ടൊ ഒണ്ട്. ഇഷ്ടം പോലൊ ഒണ്ട്. ജോലി ഉണ്ട്. കൃഷി ഉണ്ട്. എല്ലാ ഉണ്ട്. കാര്യങ്ങളു ഉണ്ട്.
ആഹ് ഉം ഉം. പിന്നെയു ഇല്ല. ജോലിയൊക്കെ എന്തോ
ജോലി ഒതുങ്ങിയില്ല. ചക്ക വറുത്തോണ്ടേക്ക ചാ വെട്ടിപ്പറക്കി ചക്ക വറുത്തോണ്ട് നിക്കുവാ. ഇന്നലെ ആ മഴ പെയ്ത്. മഴ പെയ്തപ്പം തുണി പറക്കാം പോയി. തുണി പറക്കിക്കൊണ്ടിട്ടിട്ട് പി പിന്നെം ചക്ക വറക്കുവാ.
അതെലെ. ആഹ്. ഹാ ഹ. സഹായത്തിന് ആൾക്കാരൊന്നു ഇല്യാെ.
ത്തിന് ആരു ഇല്ല. രണ്ട് പിള്ളാരുണ്ട് ഒ ഒര് വയേ ചെയ്യത്തില്ല. പറഞ്ഞ് പറഞ്ഞ് ഞാനങ്ങ് മടുത്ത്. നമ്മക്കാവുന്നോണൊക്കെ ചെയ്യുവ.
ആഹ് ആഹ്
ള്ളാർക്ക് ഫോണി കുത്തിക്കോണ്ട്ര്ന്നാ മതി
ആഹ് വിളിച്ച്‌ നിർത്തി ചെയ്യിപ്പിക്കണം പറഞ്ഞാലങ്ങാണ്ട് ചെയ്യും പിടിച്ച്‌ കൊണ്ട് നിർത്തി ചെയ്യിപ്പിക്കണം
ആഹ് ഇ പിടിച്ച് നിർത്തി ചെയ് പിക്കാനെന്ത് പുള്ളാര് വല്ല്യ പുള്ളാരാ അവരോട് പ തനിയ ചെയ്യണ്ടയ അറിഞ്ഞു ചെയ്യണ്ട പുള്ളാരല്ലിയോ
ഉം
പിടിച്ച് അടിച്ച് പിടിച്ച് ചെയ്ക്കണ്ട പ്രായൊക്ക കഴിഞ്ഞ്.
ആഹ് ആഹ്
എന്തോയ്യാന ഇപ്പ ചെയ്യത്തിലെങ്കി ഇപ്പ അമ്മള് എന്താ ചെയ്യാം പറ്റും
തിന്നാം കൊട്ക്കരുത് തിന്നാം കൊട്ക്കരുത് പട്ടിണിക്ക് ഇടണം
ഇത്തറകള ചെയ്യണ്ടത് എന്തോയ്യാന തള്ളെ ആയി പോയില്ലിയോ എന്തെങ്കിലൊക്ക വെച്ച് കൊട്ക്കുവ
ആഹ് അങ്ങന അങ്ങ് ക്ഷമിച്ചു കൊട്ക്കുന്നോണ്ടാ എളയ മോളക്കെ ആയിരിക്കുവല്ലോ തലെക്കെറി അങ്ങ് നേരങ്ങ് എത്ര മക്കളാ
രണ്ട് പേരാ
ഉം ഉം
രണ്ടും പെമ്മക്കള
ആഹ് വെറുതെ അല്ല അല്ലേല് എളയ പിള്ളാർക്കെക്കെ ഇച്ചിരി അഹങ്കാര ഒക്കെ ഒള്ള കൂട്ട ത്തില പുള്ളാരെ കൊണ്ട് ജോലിയെക്ക ചെയ്പ്പിക്കണം
രണ്ടും കണക്കാ രണ്ടു ഒന്നിനന്ന് മെച്ച ഒരുവകേം പറഞ്ഞാ കേക്കത്തില്ല
ഉം ഉം ഓ എനിക്കും മൂത്ത കൊച്ചൊണ്ട് മൂത്തതൊര് പാവ എളെതിനെ കൊണ്ടാങ്ങ് ബുദ്ധിമുട്ട് മൊത്തം
ഇത് രണ്ടും കണക്കാ രണ്ടും കുട തമ്മിലടിയാ. ടോയി
ആഹ്
പ്പൊ മധ്യസ്ഥം പിടിക്കാന സമയള്ളു എന്തോയ്യാനാ
ഓഹ്
പനങ്ങത്തില അവിടെക്കെ കിടന്ന് അടിക്കട്ടന്ന
ആഹ് ഉം
നേരെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജോലി അടക്കത്തില്ല അടകിടന്നടിക്കട്ടന്ന
ആഹ് പിള്ളാരല്ലേ ഇളെതിനെ പിടിച്ചങ്ങന അടിച്ചങ്ങ മലത്തി ഇട്ട എന്തോയ്യും? അതാ ഇളയ പിള്ളോര അല്ലേലും അടി കൊടുത്ത് വളർത്തണം. മൂത്തതങ്ങളൊക്കെ മിക്കാറും പാവങ്ങളായിരിക്കും.
എല്ലാ മൂത്തതുങ്ങളും കണക്കന്നെ ഇല്ലാം കണക്കാ.
ഉം
അതാ നേരങ്ങ എഴുന്നേക്കത്തുല്ല ഇപ്പോഴ ഉച്ചയ്ക്ക ഇപ്പ ഒരു മണി ആയി ഉച്ചക്ക ഫുഡ് കഴിക്കുന്നത് രാവിലത്തെ ഫുഡ് കഴിക്കും.
ആഹ് ആഹ് അതിപ്പം പഠിക്കാനുള്ളവരൊക്കെയാന്ന് താമസിക്കുവല്ലോ?
ഏഹ് ന്തോ
അല്ലെ എട്ത്ത് എഴുത്തും പഠിത്തക്കെ ആണെലും താമസിക്കുവല്ലോ?
അപ്പണ്ട് ഫുഡ് കഴിക്കുന്നണ്ട് എഴുത്തും പഠത്തുള്ളവര് ഫുഡ്കഴിക്ക
ആല്ല അപ്പൊ പിന്നെ രാത്രി കിടക്കാൻ താമസിച്ചാലും നേരത്തെ എണ്ണീക്കാൻ താമസിക്കല്ലോ രാവില
ഉം
പിള്ളാരല്ലേ ഇപ്പഴൊക്കെ അല്ലേ കിടന്ന് ഉറങ്ങാൻ പറ്റ. ഉം ഉം പിന്നെ
കിടന്ന് ഉറങ്ങട്ടെ നമ്മടെ ജോലി ചെയ്തൊണ്ടിരിക്കവാ.
ഉം പിന്നെ എന്ത് ചെയ്യുന്നു വിളിക്കുന്ന ഓഹ് വേറെതുവാ കൊറച്ച് എഴുതാന്ന കരുതി ഇരുന്നതാ. അന്നരം ഒരു മഴയും ഇപ്പൊ ഒരു വെയിലും. ഉം എഴുതിട്ടില്ല
ഉം ഫുടൊക്കെ കഴിച്ചോ?
ആഹ് രാവിലത്തെ കഴിച്ചു ഉച്ചക്കത്തക്കി വെച്ചിട്ടുണ്ട് ഇനി സമയ ആവുമ്പോത്തേന് കഴിക്കണം.
ആഹ് ആഹ്
ഉം അതെ ഉം പിന്നെ എന്തോ പണി ഇത് കഴിഞ്ഞ വേറെന്ത എന്ത പാചകം തന്നണോ പണി?
ണ്ട് വേറെ ആടുണ്ട ആടന് ജോലി ആട കോഴിയുണ്ട് പല പല ജോലികള
ഏഹ് ഉം
എല്ലാം ഒറ്റയ്ക്കടന്ന് ചെയ്യുവ എന്തോ ചെയ്യ വേറെന്താണ്ടാ?
ഓഹ് വേറെന്തോ ഇങ്ങനെ ഇരിക്കുന്ന് ന്ന് പ്പം ആഹ് അല്ല വേറെ എന്തോ
കേക്കുന്നില്ലിയോ
ആഹ് ആഹ് ഒണ്ട് ഒണ്ട് ആഹ് ഇവിടിങ്ങനെ ഇരിക്കുന്നു അവധിയല്ലിയോ ഇങ്ങനെ ഇരി -
വേറെ ആഹ് ഉം
ഉം അല്ലാതിപ്പോ എന്ത് ചെയ്യാന ആകെ കൊ ഓഹ് ഒരു ദിവസ - ങ്ങാനും അവധി കിട്ടും അന്നരേ അല്ലേ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും ആകെ ഒന്നോ രണ്ടോസം അവധി കിട്ടു അപ്പഴല്ലേ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂ എല്ല ഇന്ന് എന്ന് ജോലി അല്ലിയോ
ഓഹ് ഉം ശരി വീട്ടിലാടും പശുവൊക്കെ ഒണ്ടോ
ഓഹ് അതൊന്നും ഇല്ല ഓഹ് അതൊക്കെ ഭയങ്കര ജോലി അല്ലിയോ കയിന് ഞാന് ജോലി എല്ലാം കയിഞ്ഞ് വരുമ്പോത്തേന് ഒരു സമയം ആവും. പിന്നെ ഇന്നെയൊക്കെ നോക്കാ എവിടുന്നാ സമയം.
ഓഹ് ഫ്ളാറ്റിനാണോ താമസിക്കുന്നെ? അതോ വില്ലേലാണോ?
ഞാന് ഇവിടൊരു ഫ്ളാറ്റ് എടുത്ത്ട്ടുണ്ട്.
ആഹ്
അങ്ങനെ അപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും ഇല്ല. അപ്പൊ അതെല്ലാ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നാട്ട്പ്പുറവാന്നെങ്കി എല്ലാം അമ്മക്ക് ചെയ്യാലോ ഇപ്പ അല്ലെങ്കി
ഉും
ഇവിടഅധികം സൗകര്യവും ഇല്ല
ഉും
അങ്ങനെ
ആഹ്
ഉം നാട്ടില് സാധന ഇതൊക്കെയൊണ്ട് നാട്ടില് നാട്ടിലേ അങ്ങക്ക് കുടുംബത്തെയും മൃ- കഗങ്ങളും അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ ഒണ്ട്. ഇവിടാ പിന്നഒന്നും ഇല്ലാത്തത് ഹ്
ഉും
ശെരി
ഉും
ആഹ് അവിടൊക്കെ മഴയൊക്കെ ഒണ്ടോ?
ആഹ് വല്ല്യ കൊഴപ്പല്ല്യ ഇപ്പഅങ്ങനെ വല്ല്യ മഴയില്ല
ഉും രാത്രിയൊക്കെ ആവുമ്പോ പെയ്താലേ ഒള്ളൂ അല്ലാതെ വല്ല്യ പകല് വല്ല്യ കൊഴപ്പുല്ല്യ പുറത്തോട്ട് എവിടേലും പോവാൻ നെറങ്ങുമ്പോഴായിരിക്കും ഭയങ്കര മഴയും ഭയങ്കര വെയിലും ഒക്കെ
എന്തേലും കാര്യം ചെയ്യാനെറങ്ങുമ്പോഴായിരിക്കും ഈ മഴയും വെയിലൊക്കെ അല്ലാത്തപ്പോ വല്ല്യ പ്രശ്നം ഇല്ല
ഉും
ഉും
എപ്പം മഴയാ എപ്പഴും മഴ
ഏതാ
ഇവിടെ എപ്പോഴും മഴയാ എപ്പോഴും മഴ
മഴ അതെ അതെ ആഹ് ഹ ഹ
ജോലി ചെയ്യാനോഒക്കത്തില്ല ആഹ് മരങ്ങളൊക്കെ കാറ്റത്തോ ആഹ് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വിണ് സുഖല്ലേ?
ആഹ് അപ്പൊ കരണ്ടിനൊക്കെ വൈദ്യുതിക്കൊക്കെ ബുദ്ധിമുട്ടാണോ?
ആഹ് ആഹ് ഫാനൊക്കെ അടിച്ചു പോയി ഒരു തെങ്ങുണ്ടായിരുന്നു തെങ്ങിന് ഇടിയാഞ്ഞ്.
ആഹ് ആന്നല്ലേ എപ്പഴും മഴയാന്നോ അവിടൊക്കെ?
എപ്പോഴും മഴ എപ്പോഴും മഴ.
ഹും
ഭയങ്ക ബുദ്ധിമുട്ടാണ്
ആഹ അപ്പൊ ഈ വൈദ്യുതി തടസങ്ങളൊക്കെ ഒരുപാടുണ്ടോ
ആഹ് ഒരുപാടുണ്ട്
ആഹ്
ഭയങ്കര ബുദ്ധിമുട്ടിലാ
ഉം ഉം ഉം ഓഹ് അന്നേരം ഈ പ പിന്നെ ജീവികള് കൊതുക് അങ്ങനൊക്കെ ഉണ്ടോ
എല്ലാം ഒണ്ടാകും കൊതുകുണ്ട് ആനേടെ ശല്യം ഒണ്ട് അങ്ങനെയൊക്കെ ഇറങ്ങുന്ന സ്ഥലവാ
ഓഹ് അയ്യോ ആഹ ഹാ അതാ അന്നേരം സൂക്ഷി ആഹ് അതാന്ന്
മൊത്തം കുത്തി എളക്കി നാശവാ എന്തോ നശിപ്പിച്ചിട്ടേക്ക
ഞാനേ എന്നാ വിളിക്കാം കേട്ടോ കൊറച്ച് ആൾക്കാര് വന്നിട്ടുണ്ട് അതിഥികകൾ വന്ന് ഞാൻ വിളിക്കാം ആഹ് ശരി
ഓകെ ഓകെ ഓകെ